ഹലോ
ആഹ് ഹലോ ചേച്ചി സുഖാണോ
ഹലോ
ഹലോ
ആഹ് കേക്കുന്നുണ്ട്
ആഹ് ചേച്ചി ചേച്ചി സുഖായിട്ടിരിക്കുന്നോ എന്തൊക്കെയുണ്ട് വിശേഷം
ഓ ഇവിടെ ഭയങ്കര വിശേഷാവായിരുന്ന് ഇവിടെ ഏഹ് തിരക്കാരുന്നടാ നമ്മുക്ക് ഇവിടെ സോളാർ വെച്ചു പിന്നെതിൻ്റെ പണിക്കാരു ഉണ്ടായിരുന്നു രണ്ടു ദിവസം
ആണോ ആഹ് ഹ അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ എങ്ങനെയാ
അതിന്റെ പ്രൊസീജിയേഴ്സ് പിന്നെ നമ്മള് ഇതിൻ്റെ പുറകിലൊന്നും നടക്കണ്ട അതിന്റെ ഏജന്റ് വന്നി പിന്നെ നമ്മള് പിന്നെ ഇലക്ട്രിസിറ്റിയിലെ കാര്യങ്ങളും എല്ലാം അവര് തന്നെ തന്നാ നോക്കുന്നെ
അതേയോ ആഹ് ആഹ് അതെങ്ങനെയൊക്കെയാ
അതന്ന് വെച്ചാല് നമ്മള് നമ്മടെ എത്ര എത്ര യൂണിറ്റ് എത്ര നമ്മുടെ ലാസ്റ്റത്തെ കറണ്ട് ബില്ല്എത്രാന്ന് ചോദിച്ചു അന്നേരം നമുക്ക് മൂവായിരത്തിനകത്താ അന്നേരം അവര് പറഞ്ഞു ത്രി കിലോവാട്ടിന്റെ വെച്ചാ മതി ന്ന് പറഞ്ഞു ആഹ് അങ്ങനെ അങ്ങനെ രണ്ടു ലക്ഷം രൂപ അതില് എഴുപത്തി എണ്ണായിരം രൂപ സോളാർ വെക്കുന്നേന് അ ഇതില് നമുക്ക് എഴുപത്തിഎണ്ണായിരം രൂപ നമുക്ക് സബ്സിഡി കിട്ടും
സബ്സിഡി ആ ആ അപ്പം ബാങ്കിൻ്റെ കാര്യങ്ങളൊക്കെ
ബാങ്കിന്റെ കാര്യങ്ങളും എല്ലാം ആ പുള്ളിക്കാരൻ നോക്കിക്കോളും നമ്മള് പിന്നെ ഒന്നും അറിയണ്ട
അതെയോ ആഹ് ആഹ് ആഹ് എത്ര പാനില വെച്ചിരിക്കുന്നേ
ആറ് പാനല് ആറു പാനല്
ആ പ്രൊഡക്ഷൻ കിട്ടി തൊടങ്ങിയാ
പ്രൊഡക്ഷൻ കിട്ടി തൊടങ്ങിയില്ല അതിന്ന് ഇനി എന്തോ ഒരു പ്രൊസീജറൂടെ ണ്ട് അന്നേരം ഇലക്ട്രിസിറ്റി നിന്നങ്ങാണ്ട് വന്നിട്ട് ഇനി അവര് എന്തോ മീറ്ററോ എങ്ങാണ്ട് ഇവടെ കൊണ്ട് വെക്കണം അത് കഴിഞ്ഞാ പിന്നെ നമ്മക്ക് എല്ലാം ശെരിയാവും
എത്ര ദിവസായി വെച്ചിട്ട്
ഇപ്പം വെച്ചിട്ട് വൺ വീക്ക് ആയി ഉം പിന്നെ നമുക്കിവിടെ എസി ഇല്ലായിരുന്നു പിന്നെ അതിന്റെ വയറിങ്ങും ആ മേള് ത് മേളിത്തെ റൂമില് എല്ലാം എ സിയുടെ വയറിങ്ങിന്റെ ഇതെല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷെ താഴെ അതിന്റെ ഇതൊന്നും കണക്ഷൻ ഇതൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു ഹലോ
ഹലോ കേക്ക്ന്നില്ലയോ?
ആഹ്ആ അത് വേറൊര് കോള് വന്നേയാ അത് കട്ട് എയ്തതാ അന്നേരം പിന്നെ താഴെ ന്നേരം എ സിയുടെ വയറിങ്ങിൻ്റെ ഇതെല്ലാം പണിയായിരുന്നു ഇന്നവര് വരുമെന്ന് പറഞ്ഞായിരുന്നു പക്ഷെ വന്നില്ല ഹർത്താലായതുകൊണ്ടേ കടകളൊന്നും ഓപ്പൺ ആക്കിയിട്ടില്ലെന്ന്
പക്ഷേ ഞങ്ങളിവിടെക്കെ എല്ലാരും പറയുന്ന കടകളൊക്കെ തുറന്നിട്ടുണ്ടെന്ന്
ആണോ? ആഹ്ആ എന്തുവാന്ന ഇന്നലെ ഒണ്ട് അതുമല്ല എനിക്ക് നല്ലൊരു പണിയും കിട്ടി വണ്ടിക്കാത്തെ ഹി ഹി വണ്ടി കാത്ത് എണ്ണ കുറവായിരുന്നു. അങ്ങന ഇന്നലെ പുത്തൂ പോകുമ്പോ അടിക്കാന്ന് വിചാരിച്ചു. അവ്ടെ പെട്രോൾ പമ്പിൽ ചെന്നപ്പം. ഉം പമ്പിലെണ്ണയില്ല.
ആ അവിടെ പുത്തൂര് ഒരു ഒരു പമ്പ് അടക്കുകയും ചെയ്തല്ലേ ഇപ്പം. ട്ടിയല്ലോ.
ആഹ നോ ആഹ് അതെന്തുവാന്ന് അറിയത്തില്ല.
ആ അയാളെന്തോ സിനിമ, സിനിമ എടുക്കാൻ എന്തോ പോയി. അങ്ങനെ അയാടെ വര്ന്ന പൈസ മൊത്തം അങ്ങനങ്ങായി പോയി. പ്പ പെട്രോളിന്റെ എണ്ണക്ക് ഇറക്കാനുള്ള പൈസെ. കൈയിലില്ല അങ്ങനെ അത് വൂട്ടെന്ന് ഇങ്ങനെ പറയുന്ന കേട്ട്.
ഉംഹ് ഉംഹ് ഉ ഇനി എനിക്ക് ഞങ്ങടെ എന്റെ ഏഴാമല എന്റെ അച്ഛന്റെ അമ്മാവി മരിച്ചുപോയി. വൈകിട്ട് അഞ്ച് മണിക്കാ അടക്കം. ഇനി അതിന് പോണം ഇനിയ ഞാവെച് നെടുവേള പമ്പിൽ എണ്ണ ഒണ്ടെന്ന് തോന്നുന്ന്. ഇനി അവിടെ കയറി എണ്ണയടിച്ചിട്ട്. വീട്ടിലത്തേക്ക് ഒരു കേക്ക് കൊടുക്കാനുണ്ട്. അതും ബേക്കറിയിലോട്ട് കൊടുത്ത് ചിക്കുവിനാണെങ്കിൽ ട്യൂഷനും ഉണ്ടിന്ന്. മോക്ക് ഇളയ മോക്ക് അന്നേരം പിന്നെ ഏഴാമ്പലി വീട്ടിലോട്ട് അവളെ നിർത്തിട്ട് മറ്റേ അവിടെ കു ഫ്രണ്ടി ഫ്രണ്ടും പോകുന്നുണ്ട് ട്യൂഷൻ അവടെ. അച്ഛൻ അവള്ളേയും കൂടെ അങ്ങ് ട്യൂഷൻ വിട്ടിലോട്ട് ആക്കാന്ന് പറഞ്ഞു.
ചേച്ചി ഇപ്പഴും കേക്ക് ചെയ്യ്ന്നൊണ്ടോ?
ആ കേക്ക് ചെയ്യുന്നൊണ്ട് കേക്ക് ചെയ്യുന്നുണ്ട്.
ആഹ കേക്കാ ഇന്ന് കൊടുക്കാനുള്ളെ.
ക്കാനുള്ള റെഡ് ബെൽവറ്റ്. ഒരാഴ്ച കൊണ്ട് കേക്കിന്റെ സെയിൽസ് ഒന്നു ഇല്ലാതിരുന്നേ. ഏതാലും ഇന്നൊണ്ടായിരുന്നു
ആ ലാഭം ഒണ്ടോ അതിനത്തൂന്ന്.
ആഹ നല്ല ലാഭം ഒണ്ട്.
ആഹഹാ ആ പിന്നെന്തുവാ.
പിന്നെന്തോണ്ട് അവിടെ എന്തോണ്ട് വിശേഷങ്ങള്.
ഇവിടെ എന്തോ വിശേഷം ചൂട് തന്നെ. അവിടെ ചൂടുണ്ടോ?
ഓ ഇവിടയും ചൂടാ പുറത്തോട്ട് ഇറങ്ങാനേ തോന്നുന്നില്ല. യോഗക്കൊന്നും പോകുന്നതേ ഇല്ല. ഇപ്പം പോയിട്ട് തന്നെ മും മൂന്നാലാഴ്ചയായി.
കൂട്ടുകാരെല്ലാരും കൂടെ കറക്കവാണല്ലേ കൂടെ കൂടെ.
ആഹ ഞങ്ങള് കൂട്ടുകാരെല്ലാം കൂടെ കറക്കവാ. അത് തന്നെ നമ്മുക്കൊരു ടൈം പാസ്, നല്ല രസവാ എല്ലാരുടെ ആകുമ്പോ.
നോക്കാഞ്ഞെ എന്താ ദൂരയാത്രയൊക്കെ.
ആ ദൂരെ ഇനി കഴിഞ്ഞ നവംബറില് ഞങ്ങള് മൂന്നാറ് പോയായിരുന്നു. ഞങ്ങള് ഫ്രണ്ട്സ് എല്ലാരും കൂടെ യോഗ ഫ്രണ്ട്സ് എല്ലാരൂടെ നീ- പ്രാവശ്യം പ്ലാൻ ചെയ്യണം.
ആ മറ്റേ ലിജീന്ന് പറഞ്ഞ ചേച്ചിക്ക് എന്തോ വയ്യായ്മ ഇല്ലായിരുന്നോ അത് എന്തോ പറ്റിയതായിര്ന്നു
അതിന് മറ്റേ ല അപ്പൻഡിക്സ് അതിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. ഇനി അതിനെ കാണാൻ പോയില്ല അതിനി ശനിയാഴ്ച പാന്ന് പറഞ്ഞിരിക്കുന്നു. ഞങ്ങളെ ഫ്രണ്ട്സ് ബാക്കി എല്ലാരും കൂടെ ചേർന്നിട്ട് ഒന്നിച്ച് പാന്ന് പറഞ്ഞിരിക്കുവാ.
ആ പുള്ളിക്കാരിക്ക് എന്ത്വായിരുന്നു അസ്വസ്ഥത. അങ്ങനെ എങ്ങനെ കണ്ടുപിടിച്ചിത്.
അത് വയറുവേദനയാരുന്നു. അങ്ങനെ വയറ്. വേദനയായ അങ്ങനെ പൊക്ക്ള് ഇങ്ങനെ മേപ്പോട്ടു ഇങ്ങനെ തെള്ളിയിരിക്കുവാരുന്നു. അങ്ങനെങ്ങാണ്ട്ന്നെ അവര് ഹോസ്പിറ്റലേ കൊണ്ടുപോയി അന്നേരം ഇതിന്റെ ആണെന്ന് അറിഞ്ഞേ.
എവിടാ കാണിക്കുന്നെ.
കൊല്ല എൻസ്സില്
കൊല്ലത്ത് ആഹ് ആഹ് ആഹ്
മറ്റല്ലെ ഉ ഇതായിരുന്നു ആഹ് മറ്റേ എന്റെ കീഹോൾ സർജറി ആരുന്നു
ആ ഹാ ഹാ കഴിഞ്ഞല്ലിയോ
ഇനി വീട്ടിൽ വന്നിനി പത്ത് ദിവസം ഒന്നാം തീയതി ഇനി ചെക്കപ്പിന് പോയിട്ട് പിന്നവരങ്ങ് അഞ്ചാം തീയതി അങ്ങ് വയനാടിന് പോവാ പുള്ളിക്കാരീടെ വീട്ടിൽ പോവ്വാ പിന്നെ തിങ്കളാഴ്ച ഞങ്ങളുടെ യോഗയിലെ കവിത എന്ന് പറഞ്ഞ ഫ്രണ്ടിന്റെ വീടിറെ പാലുകാച്ച ഇനി അതിന് ഞങ്ങള് ഫ്രണ്ട്സ് എല്ലാരും കൂടെ എന്തെങ്കിലും ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞൊക്കെ ഇരിക്കുന്നു അവര് പ്രസൻറേഷൻ ആരേും കയ്യിന്ന ഒന്നും മേടിക്കുന്നില്ലെന്നാ പറഞ്ഞത് എന്നാലും ഞങ്ങള് ഫ്രണ്ട്സ് എല്ലാവരുംൂടെ എന്തെങ്കും മേടിക്കാെന്നും പറഞ്ഞിരിക്കുന്നു
സംഭാവനയായിട്ട് കൊടുക്കാനോ അതോ
തന്നെക്
ഉം ഉം ഉം എന്ത് ഉദ്ദേശിക്കുന്ന എല്ലാരും
എന്തെങ്കച്ചച്ച് നല്ലത് എന്തെിലും കൊടുക്കാന്ന് ഒനിങ്ങേ എയർ ഫ്രയറോ
ആഹ് ഹാ
സംഭവ യൂസ്ഫുൾ ആയിട്ടുള്ള യൂസ് നമുക്ക് ഉപയോഗപ്പെടുന്ന എന്തെങ്കിലും
അവിടെ ഇപ്പഴും പി ജി പിള്ളോര് താമസിക്കുന്നുണ്ടോ
നമ്മുടെ വീട്ടില ആ ഉണ്ട് അഞ്ചു പേരുണ്ട് അഞ്ചു പേർ ഒണ്ട്
ആ ഹാ ഹാ
മൂന്ന വരേ ഉള്ളൂ രണ്ടുപേര് വീട്ടിൽ പോയേക്കുന്നു അവർക്ക് ഇനി മൂന്നാം തീയതി തിരിച്ച്. വെരുത്തൊള്ളു നാലാം തീ അവർക്ക് കോളേജിന്ന് ഉം പിന്നെ ട്രിപ്പ് പോുന്നുണ്ട് എന്തുവാ
പിള്ളേർൊക്കെ
പുള്ളേരൊക്കെ നല്ല പുള്ളോര എല്ലരും നല്ല നമ്മളോടെ നല്ല സഹകരണവും നല്ല ഇതുവ കുഴപ്പമൊന്നല്ല ഇതുവരെ പിന്നെ
എന്തെച്ചി പറഞ്ഞോ അവിടത്തെ രണ്ട് പട്ടികളൊക്ക ഒക്കെ എന്ത സഖമായിട്ടിരിക്കുന്നരൊക്കെ
ആ അവര് രണ്ടു പേരും സുഖമായിട്ട് ഇരിക്കുന് ഉച്ചിക്കു അമാര തുറന്നു വിട്ടാരുന്നോ ആ എളയ മോളോട് പറഞ്ഞു അമാരന്നു തുറന്നു വിടാം വെയിലല്ലയോ ചൂടല്ലയോ കൂട്ടനകത്ത് ഇടന്ന് ഭയങ്കര ബഹളം
വെക്കേഷന ആായിട്ട് എന്ത്വാർന്ന് പരിപാടി എല്ലാർക്കും
വെക്കേഷനായിട്ട് എന്തോ
മക്കളെ രണ്ടപേരെ വി
ആ മക്കൾ രണ്ടുപേരും വീ ട്ടിലുണ്ട് ഒരാൾ രാണ്ടിരുന്ന് ഫുഡ് കഴി ക്കുന്നെയുള്ളൂ ഒന്നും കഴിക്കത്തില്ല പപ്പടം ഒണ്ടെങ്കിമാത്രം ചോറ് കഴിക്കും അല്ലെങ്കിൽ ചോറ് കഴിക്കത്തില്ല പിന്നെന്താ ഓ നാളെ ഇനി രാവിലെ ഞാൻ ഇനി എനിിക്കിനി ഒത്തിരി പ്രോഗ്രാംസ ആ നാളെ ഇനി ബാങ്കിൽ വരെ ഒന്ന് പോണം പിന്നെ അങ്ങനെ കൊറച്ച് കൊറച്ച് പരിപാടി ഉണ്ട് പിന്നെ മറ്റന്നാളുംതെ രക്കാ
ങ്ങള് മമക്ക് ഇവിടെ താഴെ താഴത്തെ റൂമിലൊന്നും എ സി ഇല്ലായിരുന്നു കേട്ടോ അന്നേരം ബൻഡറ് വിളിച്ചിട്ട് പറഞ്ഞ് എന്നാൽ ഏസി മെടീര് മൂത്തമോള്ടെ റൂമിലും ഞങ്ങളുടെ റൂമിലും വെക്കാം ഏ സി മേടിക്കാൻ പറഞ്ഞു ഇനി അ അത് നോക്കാൻ പോണം
എവിടാ പോന്നേ
ഞങ്ങൾ ഓക്സിജനി പാനുംപറഞ്ഞാ ഇരിക്കുന്ന ഓ അതാ ആലോചിച്ചിട്ട്ന്നെ വയ്യ ഉ ഞാനും മൂത്ത മോളൂടെ പോനും പറഞ്ഞാഇരിക്കുന്നെ പോമ്പം പിന്നിനീ ളും വഴക്കായിരിക്കും അവൾക്കും വരണോന്നും പറഞ്ഞ്
അല്ല മൂത്താളെ കൊണ്ടോമ്പോ എന്തിലും വാങ്ങിച്ച് കൊടുക്കുവോ
അവക്ക് അതൊന്നും ഇഷ്ടല്ല
ആഹ ആണോ എന്താലും കൊണ്ടോന്നല്ലേ എന്തേലുവൊക്കെ വാങ്ങിച്ചുകൊട്
ന്ന ഒന്നും അവക്ക് ഇഷ്ടല്ല
അയ്യോ അതെന്തിര് കൊച്ച് ഇളയാളോ
മൂത്താക്കി ഞാൻ എല്ലാം മേടിച്ചു കൊടുക്കാം മേടിച്ചു കൊടുക്കാന്ന് പറയുമ്പം അവൾക്ക് പറയും വേണ്ട അമ്മടെ കൈലെ പൈസ പോവുന്ന് എളയാളോ എളയാള് എന്നെ കൊണ്ട് മേടിപ്പിക്കും. പിന്നെ
പിന്നെ എന്തുവാ ചേച്ചി പറ.
ഓ എന്നുവാ എന്തുവാ മോളെ ഭയങ്കര വെയില്
വെയില ഇന്ന് മഴയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു പക്ഷെ ന്തുവാനാ കാലാവസ്ഥ സംരക്ഷണ കേന്ദ്രത്തിൽനിന്ന് അറീപ്പ് കിട്ടിയായിരുന്നു. ഇന്ന് മഴ കാണോ നീ നാളെയൊക്കെ മഴയണ പക്ഷേ ഇതുവരെ മഴ പോയിട്ടൊ ഒരു തുള്ളി വെള്ളം പോലും വീഴുന്നില്ല.
ഉം സത്യം ഇങ്ങനൊയ എന്താ ചെയ്യും ചെടികളായാലും എല്ലാം നശിച്ചു പോവല്ലേ എല്ലാ സാധനത്തിനും ഇനി ഇങ്ങനെ വെയില് ഇത് ചൂട് കൂടി എല്ലാ ഇത് നശിച്ചു പോയി എല്ലാ സാധനങ്ങൾക്കും വിലയും കൂടി എല്ലടോ
യുദ്ധോ കൂടൊക്കെ നടക്കുന്നോണ്ടേയ് യുദ്ധോ കൂടൊക്കെ നടക്കുന്നോണ്ട് ഗ്യാസൊന്നും കിട്ടാനും
ആന്ന്‌ നമ്മുടെ ഗ്യാസ് തീർന്ന് തീരാറായി ഇന്ന് പക്ഷെ ഡി എസ് സി ഒക്കെ വന്നു പക്ഷെ വന്നില്ല ഗ്യാസ് വണ്ടീം വന്നില്ല ഇന്ന് വരുവായിരിക്കും അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്നു കുറ്റിയെടുത്ത് പുറത്ത് വെച്ചേക്കുന്നു പുറത്ത് വെച്ചേക്കാൻ പറ്റോ ഇപ്പൊ മൊത്തം അ പാമ്പിന്റെ ശല്യം അല്ലെ ജനൽ തൊറക്കാൻ പറ്റ പറ്റത്തില്ല മുറ്റത്തോട്ട് ഇറങ്ങുന്നത് തന്നെ സൂക്ഷിച്ച് നോക്കിയും കണ്ടു വക്കെയാ
ഉമ ചേച്ചിയെ ഞാൻ അങ്ങോട്ട് വിളിക്കാവേ ഇപ്പം
ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ